ഹലോ
ആഹ് കേക്കാമോ
ആഹ് കേൾക്ക്ണ്ട്
ഹഹ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
സുഖയിരിക്ക്ണ്
ആഹ് ഇന്ന് നല്ല ചൂടായിരുന്നു
ചൂടാ നാലെ ഇന്നലെ മയിം പെയ്തീലേ
ആഹ് ഇന്നലെ നല്ല മഴയായിരുന്നു അതിനുംങ്ങടെ ചേർത്തിന്ന് നല്ല ചൂട് നല്ല വെയിലായിരുന്ന പക്ഷെ ഇപ്പോം ഇരുണ്ട് വരുന്നുണ്ട്േ
ഇവിടെ എന്നും വെയ്ലനെ
എ എന്നും വെയില
ആഹ് എന്താ ചായൊടിച്ചാ
ചായ കുടിച്ച് ചായ കുടിച്ച് ചെയ്തിട്ട് വരുന്നതേ ഉള്ളിൽന്ന് താമിച്ച പോയി ചായ കുടിച്ചു അഞ്ചര കഴിഞ്ഞിട്ടാ ചായ ചായ ഇട്ടത്
എന്താ ഇല്ല ഇന്ന് എൻക് നോമ്പുണ്ടേ
ഇന്ന് റാം ആ ഇത് ആയില്ലേ ഈത് ആയില്ലേ
ഇല്ല വ്യാഴാഴ്ചയാണ് അപ്പൊ ഇന്നും നാളെയ മറ്റേ ഹജ്ജിന്റെ ഹജ്ജ് അജ്ജിന്റെ നോമ്പ് അജ്ജിന്റെ നോമ്പ് അജ്ജിണിപ്പ നടക്ക്ണ ഹജിപ്പോത നടക്ക്ണ്ണ്ടേ
ആഹ് ആഹ് അപ്പൊ നിങ്ങള്ൾ വീട്ടിൽ ഇരുന്ന് നോയ്മ്പെടുക്കുവോ
ഇന്നും നാളെ നാളെ ഒറ്റക്ക്ടുക്കേണ്ട പോലുണ്ട് ഇന്നും ഒറ്റെടുക്കണ്ട പോലുംണ്ട് രണ്ട് ദിവസം എടുക്ക ഒരു ദിവസം എടുക്കാ നമുക്ക് സുന്നത്ത് വാണെങ്കിടുക്ക നിർബന്ധമല്ല
ആഹ് ഹാ ഹാ ഓക്കേ
അപ്പൊ പിന്നെ ഞിപ്പോ വാങ്കൊടുക്കാനായില്ലേ
അത് ശരി ആഹ്
ഉ ഉം നോമ്പ് ഇതാ തുറക്കാനായി
ആഹ് ആഹ് ഓക്കെ ആഹ് ചെടിയുടെ പണിയൊക്കെ എന്തായി എന്തോ
എന്തേ നേരം വൈകി ചായ കുടിച്ച വേറെന്താ ജോലി
ഇന്ന് ഉച്ചക്കുണ്ടപ്പളെ താമസിചുപോയ് പിന്നെ ചായ കുടിക്കാൻ അഞ് അഞ്ചുമണിയായത് ഞാൻ കണ്ടുകൂടിയില്ല
ആഹ് ജോലി ആഹ് വൈകിട്ടുണ്ടാവൂല്ലേ രാവിലത്തേനെ
വൈകി പോയി ആഹ്
ആഹ് ഉച്ചക്ക് കിടന്ന് ഉറങ്ങോ
ഇല്ല ചിലപ്പം കിടന്നുറങ്ങിപ്പോകും അങ്ങനെയുള്ളൂ അല്ലാതെ ഉറങ്ങത്തില്ല
പിന്നെന്തേ കാരപ്പോ പണി കഴിഞ്ഞാല്
പണി കഴിഞ്ഞന്നാല് ചെലപ്പോ ഈ മൊബൈലിലൊക്കെ എന്തെങ്കിലൊക്കെ നോക്കിയിരിക്കും ആഹ് റീൽസൊക്കെ കാണും പിന്നെ കഥ വായിക്കും സ്റ്റോറി കുറേ ഉണ്ടല്ലോ ഇപ്പം അതൊക്കെ വായിക്കും പിന്നെ വല്ല ബുക്കോ ഇഷ് ഇഷ്ടവാണ്
ആഹ് എത്ര വരെ പഠിച്ച്
ഞാനോ ഞാന് എം എ വരെ പഠിച്ചു
എന്നെ
എം എ ആഹ് മാസ്
എം എ ആഹ് എം എ എന്നിട്ട് കല്യാണം കഴിഞ്ഞ്
അത് കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞേ ആഹ് ചെടിയൊക്കെ എങ്ങനെയുണ്ട്
എങ്ങനെ
ചെടി ചെടി എങ്ങനെയുണ്ട്
ചെടി എന്താപ്പ അങ്ങനെ നോക്ക അത് കാ ആഹ് പത്തണിമുല്ലോക്കെ കഴിഞ്ഞ പ്രാവശ്യത്താണ് ഇപ്രാവശ്യത്തല്ല
അല്ല ആഹ് ഓ
ഏഹ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ
ആഹാ
ഇപ്രാവശ്യ ഞാൻന്നട്ടിട്ടില്ല അപ്പൊ ഞാന് രണ്ട് മൂന്നുങ്ങനെ ചെറുതിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളു പ്പ നമ്മക്ക്ള്ളതാ ഇതില്ല താല്പര്യം ഇല്ല അന്ന് ആയിലാറ പയ്ന് ഓരോ മറ്റേ ഫ്രൂട്സും കൊട്ടയിലും മയിലുംതിലും ഒക്കെ ഉണ്ടാവല്ലോ മറ്റേ
ആഹാ
അതിലൊക്കെ വാർപ്പിന്റെ മേലയും മടിയിലും മേലൊക്കെ ആയിട്ട് നല്ല ബിസിനസ് തലേ ബിസിനസ് പൊട്ടിയപ്പളെ
ആഹ് അത് ശരി അപ്പൊ പിന്നെന്താ ഇപ്പ ചെയ്യാത്ത
അല്ല ഇപ്പ മറ്റേ നമ്മളങ്ങനെ കൊടുക്കാൻ മാണ്ടീട്ട് കൊറിയർ വഴി കൊടുക്കാൻ മാണ്ടീട്ട് ചെയ്തല്ലേന പിന്ന നമ്മൾ മാറ്റി ഇങ്ങനെ കുത്തണം ഹലോ
അത് ശരി ആഹ്
മാറ്റി ഇങ്ങനെ നടണം പിന്നെ പ്പൊ അങ്ങനെ അത്ര അങ്ങനെ മെയിന്റൻ ചെയ്ത് പിന്നെപ്പൊ ഇങ്ങനെ ഓരോ തൈകൾ അതുതൊക്കെ ആയിട്ട് കുഴിച്ചിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട്
അത് ശരി ഉം
ഇത് ഇങ്ങനെ ഇടയ്ക്കടക്ക ഇതാക്കി കൊടുക്കണേ മാറ്റിക്കാണ്ട്ങ്ങനെ പൂവിൻന്റെത് കഴിഞ്ഞാ പിന്നെ നമ്മ കൊമ്പ് പിന്നെ ഇങ്ങനെ ആക്കണം ഇനി മണ്ണും ചളിയാക്കികാണ്ട് ഇങ്ങനെ
ഉം
അപ്പൊ മണ്ണൊക്കെ ങ്ങനെ ആക്കി ആഹ് അപ്പൊ എന്താ കോഴി ആടൊക്കെണ്ടാ
അതൊന്നു ഇല്ല ആഹ് ആഹ് കോഴിയൊന്നു ഇല്ല കോഴി ആഹ് പട്ടിയുണ്ട് പൂച്ചയുണ്ട്
ആഹ് പൂ
അപ് നാ നാടൻ പൂച്ച
ഏത് മ അതാ തൊപ്പള്ളല്ല
അല്ലല്ല. നമ്മുടെ നാടൻ.
ആ. അയിനെന്നട്ട്ന്താ കൂട്ടിലിട്ട് വളർത്തണ്ടാവൂല.
ഇല്ല. വീടിനകത്തൂടെ നടക്കും.
ആഹ. പട്ടി എത്തർണണ്ട്?
പ ട്ടിയും വീടിനകത്തൂടി ച്ചിരി എടേ ഒള്ളൂ മിറ്റത്തെറങ്ങ്യാലും അയ്ന് ചുറ്റിനും നടക്കാന്ള്ള എടെയൊള്ളൂ.
ഉം.
അപ്പം വീടിനകത്താണ് കൂടുതലും. പട്ടിം പൂച്ചേം. ആഹ്
ആഹ്
ആഹ് കൂടായിട്ടില്ലതിന്. വീടിനകത്ത് അമക്ക് വെളിയിൽ കൂട് വെക്ക്യാന്ള്ള എടയില്ല. അപ്പം ആഹ് അത് കാരണം അങ്ങന്യങ്ങ് വീടിനകത്തൂടെ നടക്കും.
അപ്പൊ രാത്രിയൊക്കെ?
രാത്രിയില് രാത്രി അയ്ന് മെത്തയുണ്ട്. മെത്തെ കെടക്കും.
ആഹ് അകത്തേന്നെ?
ആഹ് അകത്ത് തന്നെ.
ഏഹ്?
പൂച്ച കുുഞ്ഞുങ്ങള് കൂടിനകത്ത് ഞാൻ രാത്രിയിലിട്ത്ത്ടും കൂട്ടിനകത്ത്‌ കെടന്നാ വളര്ന്നേ. പകല് അഴിച്ച് വിടും.
ആഹ് അ പട്ടി കാട്ടൂലാ അയിനെ കടിച്ച്ന്നൊന്നുല്ലേര്ക്കുലേ?
ആഹ് പട്ടി വെല്ല്യ കൊഴപ്പല്ല അപ്പൊ ഞാൻ കൊറേക്കെ കൂട്ടിനകത്ത് പിടിച്ചിടും പൂച്ച കുഞ്ഞുങ്ങളെ.
ഉം കണ്ടാ വ് കട്ച്ച്ന്നൂല്ലേ?
ഏഹ് ഓടിക്കും ചെലപ്പം അല്ലാതെ വെല്ല്യ കൊഴപ്പല്ല കെട്ടോ.
ആഹ് വളർത്ത്ണ്ടായതോണ്ടാവും.
അത്കൊണ്ടായിരിക്കും ആഹ് ചെലപ്പോ ഒന്ന് ഓടിക്കും അത്രേ ഒള്ളൂ.
ഉം ഉം ആഹ് ഇന്ന് ടൗണിലാ?
ടൗണിലാ ആഹ് അത് കാരണം സ്ഥലവില്ല ആഹ് പിന്നെ തന്നെയല്ല അങ്ങനെ അഴിച്ചു വിടാൻ പട്ടികളെക്കെ അഴിച്ചു വിടാനും പേടിയാ വേറെ പിള്ളാരൊക്കെ നടക്കുമ്പളേ അവർടെ പുറകെ എങ്ങാനും ചെന്നെങ്കില് അവർക്കത് പ്രശ്നാവൂല്ലേ?
ഉം
അങ്ങനെ.
ഉം.
പിന്നെ വേറെന്താ?
വേറെന്താങ്ങനെ
ഹോ ഹോബ്യൊക്കെന്താ വേറെ? ഗാർഡനിംഗ് മാത്രേള്ളോ? ഗാർഡനിങ് മാത്രേ ഒള്ളൂ?
ആഹ് ഗാർഡനിങ്ങൊന്നും അങ്ങനൊന്നുല്ല വെറ്തെങ്ങനെ. ജസ്റ്റ്ങ്ങനെ അമ്മളെ വീട് എഹ് വീട്നൊരുത്ട്ടാമാണ്ടീട്ടിങ്ങനെ.
ആഹ് ചക്കേം മാങ്ങേക്കെണ്ടോ?
ചക്ക, മാങ്ങ പ്പയിന്റെ ഇപ്പ ചെറിയ തൈയ്യ് കിട്ടോല്ലോ?
അത്രേള്ളൂ അല്ലേ ആഹ് ആഹ്
അല്ല അമ്മളാ മറ്റേ ഉം ബോ ഇത് ചെയ്ത.
ആഹ് ഹാ ഗ്രാഫ്റ്റ് ചെയ്തത്.
ഗ്രാഫ്റ്റെയ്ത അങ്ങൻത്തെ തയ് ചക്കൻന്റെ രണ്ടെണ്ണണ്ട്. അയ്മെ കയ്ച്ച്ണ്ട് മാങ്ങ ഇല്ല്യ മാങ്ങ പിന്നെ ഞങ്ങള് ജ്യേഷ്ഠൻ്റെ വീട്ട്ന്ന് കൊണ്ട്രും. അങ്ങനെണ്ട് ഇബടല്ല ഇങ്ങക്ക് ണ്ടാ?
ഇല്ല. ഞങ്ങക്ക് വടെ ഒന്നുല്ല ഞ്ഞീ ഇപ്പൊ എന്റെ ചേച്ചിടെ ട്ത്തൂന്ന്. ഇല്ല. ആഹ് ചേച്ചിയുടെ അടുത്തൂന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അതുണ്ട് മാങ്ങ- ഇതുപോലെ മേടിക്കും അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലു ഒക്കെ തരുന്നതേ ഉള്ളൂ.
ആഹ് ഇവടെങ്ങ എല്ലാം കിട്ടും ഇവിടെ ന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ നല്ല എല്ലാരും അങ്ങോട്ട്‌ ഇങ്ങോട്ടും അങ്ങനെ ഉള്ളോടത് നിന്നൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെ.
അത് ഇവിടെ അങ്ങനെ ആരുടെയും വീട്ടിലില്ല കേട്ടോ? ച ആഹ് ഇല്ലാത്തൊണ്ടായിരിക്കാം. ചക്കയൊന്നും ഇവിടെയെങ്കിലും ഞാൻ കണ്ടിട്ട് കൂടിയില്ല.
ആഹ് മറ്റേ അതി അതിനും ഉണ്ടാവലോ മുറ്റം ഒക്കെ എന്താ കട്ടെ
കട്ട ഇട്ടിരിക്കുന്ന ആഹ്
ആഹ് ഇവിടെ തന്നെ തൊടും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തില്ലാ തെ നിൽക്കായിരിക്കുവല്ലോ. സ്ഥലം ഉണ്ടാവു ല്ലോ?
ആ, ഹാ
അപ്പ അങ്ങനെ ഓരോ തൈ റമ്പൂട്ടാന്
റമ്പുട്ട ന്നെ അറിയില്ലേ? ബുട്ടാന് ഹലോ
ഒരു മിനിറ്റ് ഞാ
കട്ടായ
ആഹ് കേൾക്കുന്നില്ല.
ഹലോ